ഹെലോ
ആഹ് കേൾക്കില്ലേ
ഓ അടുത്ത്ക്ക് ആഹ്
ഹലോ
ആഹ് ഇപ്പൊ കേൾക്കണ്ട്
ഇപ്പൊ കേക്കുണ്ടോ, നേരത്തെ വിളിച്ച എന്താ റേഞ്ച് കിട്ടില്ലല്ലേ
അറില്ല. ഇതായി ഡിസ്‌ക്കണക്ട് ആയി പോയി
ആഹ് ആഹ് ആഹ്
പിന്നെ അൻക്ക് സെർവക്ക് പോണം പറഞ്ഞില്ലേനോ അത് എപ്പളാ
നാളെ അയ്ന്റെ റിപ്പോർട്ട് ഉണ്ടാക്കണ്ടിനി. ഇന്ന് ഇപ്പൊ വൈകുന്നേരം പോവാൻ കഴിയോ
ആഹ് ആഹ്
മഴല്ലേ നമ്മുക്ക് പോവാ
ആഹ്
ഇന്ന് ഫുൾ മഴണല്ലോ
ഉം രാവിലെ തുടങ്ങിണ്. ഇപ്പോഴൊക്കെ മൂടൽ തന്നെയാണ്
രാവിലെ എന്തേനു അനക്ക് പണി
രാവിലെ ഞാൻ നീച്ചത് ന്നെ ഒരു പത്തു മണി ആയ്ക്കണ് പിന്നെ അടിച്ചു വാരി തൊടച്ചു അങ്ങനത്തൊക്കെ
ആഹ് ഇവിടെ പണിക്കാരുണ്ടായിനല്ലോ
ആഹ് കയിഞ്ഞോ പണി
ഇനി മഴ പെയ്യാത്ത ദിവസം രണ്ട് പണി രണ്ട് ഒരു ദിവസം രണ്ട ദിവസം ആയിട്ട് പണിയ മഴ പെയ്യുമ്പ അത് ചെയ്യാൻ കഴിയില്ലഓലിപ്പ വേറെ പണിക്ക് പോയിണ്
ആഹ് ആഹ്
ഓൽ മൂന്നിസം ഇവിടെങ്ങനെ മഴ ചോരോന്നോ ക്കങ്ങനെ വന്നൊക്കെ നോക്കീനി അപ്പൊ ഓൽ ഇവിടെ പണി ഉണ്ടാവുമ്പോൽക്ക് വേറെ പണി ഉണ്ട് ഉള്ളില് തോക്കാള്ള പണികൾ ഉണ്ട്. അപ്പൊ അയിന് പോയി
ആഹ് ആഹ്
ഈ കാണണോടത്തൊക്കെ ഫുള്ള് കൈഞ്ഞണ്. ഇഞ് സൻസേഡ് കുറച്ച് സ്ഥല കൂടിഉള്ളൂ
ആഹ് ആഹ് ആഹ്
അപ്പൊ അയിന്റെ കൊറെ സാധനങ്ങൾ മുറ്റത്ത്. പണി കഴിഞ്ഞാൽ അൻക്കറില്ലേ ഫുൾ അപ്പൊ മുറ്റം നന്നാക്കീന്
ഉം
പിന്നെ ബാർപ്പിന്റെ നൊറൂല് ഫുള്ള് ചളി മറ്റ പ പൂപ്പ് പായലില്ലേ
ആഹ്
അതൊക്കെ മഴ പയ്താകെ അതൊക്കെ നന്നാക്കി എല്ലാരും ഉണ്ടായി പിഞ്ചുപ്പ് ആ ഉപ്പച്ചി എല്ലാരും ഉണ്ടായി
ആഹ് ആഹ്
അങ്ങനെ കൊറെ
പറത്തോൾക്ക് സിമ്പിള് വേണം. നമ്മൾ അന്ന് വാങ്ങിയപ്പോൾക്ക് വേണംന്ന് പറഞ്ഞില്ലേനെയോ
ഓളൽ ഉണ്ട് ഓ ഓളമ്മളപ്പോ വാങ്ങീനല്ലോ അന്ന്
ആഹ് അയ്ഞ് കൈഞ്ഞോ ഓൾത്
ഞാൻ ഓൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല തോന്ന്ണ്ട് ഓളെ വീട്ടിത്ത ആൾ ക്കാര യൂസ് ചെയ പറഞ്ഞിനി ഞാൻ വേണോന്ന് ചോദിച്ചോക്കാം അവൾക്ക് ഇന്നൊക്കെ ട്യൂഷൻ ഇണ്ട് ഫുള്ള്
ആഹ് ആഹ് ഓള് ഏതേനി
ഓള് സയൻസ്
ആഹ്
ഇപ്പൊ പ്ലസ് ടു അല്ലേ അപ്പോ രാവിലെ തൊട്ട് നാല് മണി വരെ ട്യൂഷൻ
ആഹ് അതല്ലേ ഇൻക്ക് സിമ്പിൾ വാങ്ങണങ്കിൽ ഒരാളീം കൂടി കിട്ടണം
അത്‌പ്പോ ആരെ
ഇന്നാല് സിംമ്പിളും ബോഡി വാഷും ഒറ്റ അടിക്കണ്ട് ഓർഡർ ചെയ്യാൻ കഴിയുള്ളൂ പിന്നെ ഞാന് ആഹ് ആപ്പില് കേറി സിമ്പിൾ അടച്ച് നോക്കിയപ്പം രണ്ടർനള്ളത് തന്നെ വരുനൊള്ളൂ ഒന്ന് മാത്രം കിട്ട്ണില്ല
സിംമ്പിളോ
ആഹ്
അതെന്തേ?
ക്കറില്ല ഒന്നുണ്ടെങ്കിൽ അതിന്റെപ്പ എന്തേലും മോസ്റ്റർ വേറെ ഇണ്ടാവും അങ്ങൻ ത്തൊക്കെ ഓരോന്ന് പിന്നെള്ളത് രണ്ട് രണ്ട് സിംമ്പിളുകളൊക്കെ
ആഹ്
ഒന്ന്ണ്ട് അത് വല്യൊരു കുപ്പിയാ അയിന് എത്രോ അറ്നൂറ്റി എത്രോ ഇണ്ട് അപ്പൊ ഒരാളി കൂടി കിട്ടിയാല്
ആഹ് ആഹ് ആഹ് അങ്ങനെല്ലേ വേറെങ്ങ ഫാന് വാങ്ങോ
ഏഹ്
നം മറ്റോല് വാങ്ങോ
ആര്
നമ്മളിപ്പോ നമ്മളെ ഗ്രൂപ്പില്ല്ലേ നമ്മള് ട്രിപ്പിനൊക്കെ പ്ലാൻ ചെയ്യ്
അറിയില്ല ഓല്ന്നെ യൂസ് ചെയ്യ്ണ്ടോ അറിയില്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സ്നോട് ചോദിച്ചിനി പ്പൊ ഒരാള അട്ത്ത് ഇപ്പ സിംമ്പിൾ ഇണ്ട്
ആഹ്
പിന്നെ മറ്റോൾക്ക് ഓളെ പുതിയാപ്പിള കൊടുത്ത മാമായർ ത്തിൻ്റേത്ണ്ട്
ആഹ്
പിന്നെ മറ്റോര് ഇപ്പം ഇപ്പം പ്പ ങ്ങട് ഒര് പുതിയത്ണ്ടല്ലോ ഒരു റോസ് കളർ എത്തിനിക്കലി കയണണ്ടണ്ട്
ആഹ് ആഹ് ആഹ്
അത് ഓള് ഇപ്പങ്ങട്ട് വാങ്ങിട്ടുള്ളു
ആഹ്
അപ്പന്നെ ഓൽക്ക് മൂന്നാൾക്കും വേണ്ട
ആഹ് വാണ്ടല്ലേ
ആഹ്
ജിന്നാ ഓലോടൊക്കെന്ന് ചോദിച്ചു നോക്കേണ്ടി
ഓലയ്നിത് യൂസെയ്യെണ്ടോ? ഉ
ഓല നമ്മളോട്ന്നന്ന് ചോദിച്ചല്ലേ പിന്നെ ഓലെ താത്താന്റെ കുട്ടിക്ക് വേണോ ചോയിച്ച് നോക്കേണ്ടി
താത്താന്റെ കുട്ടിക്കോ?
ആഹ്
ആരെ?
ആഹ് അതിപ്പോ അങ്ങനെ പറയാ ജ് ആരെ വിചാരിച്ചെ
നാനമ്മളെ കസിൻസേളല്ലേ
ഏഹ് ഓലല്ല ഇപ്പ ഞമ്മള് പോവാൻ പ്ലാൻ ചെയ്യില്ലേ
ആഹ് ആഹ് ആഹ് അവരോ
ആഹ്
ആഹ് അയില് വലുതിന്റെ കുട്ടിക്ക്ല്ലേ
ആഹ്
ആഹ് ആഹ് അതൊന്ന് ചോയിച്ച് നോക്കട്ടെ
ഇങ്ങനെ ഓഫർ ആണെന്നൊക്കെ പറഞ്ഞാവൂല ചിലപ്പം വാങ്ങാ മതി
ആഹ് അല്ല പ്രിയദർശിനി എന്തായി
അത് അമ്മക്ക് പോവാ നല്ല ഇങ്ങനെ മയ പെയ്യു ബൊന്നും
ഉം ആഹ് ആഹ്പിന്നെ അതുല്ല
പ്പൊഒന്ന്
ആഹ് ആഹ് മറ്റേ പർണകണ്ടിലേ അയിന്റെ ഏഹ് വെല്യ മകൻക്ക് ആകെ ഛർദിംലൂസ് മോഷനും
ഏഹ്
ഉം
ആഹ് ന്നാ ഒക്കെ മാറീട്ട് പോവാ
അത് അല്ല അത് പർണത് ഇപ്പ ഇങ്ങള് പോയോ പോവാണെങ്കി പോയി ക്കോളി അമ്മക്ക് ഇഞ്ഞും പോവാല്ലോ പഷേ ഇപ്പം ആകെ സുഖല്ലാതെ കടിക്കാണ് അവ്ടെ
ആഹ് അതായിരിക്കുലേ ഓല് റിപ്ലൈ തെരാത്തത്
ആഹ് പിന്നെ അയിന്റെ പുതിയാപ്പ്ള ഈ ഗൾഫിക്ക് പോവാന്ന് പറഞ്ഞീനിയല്ലോ
അ.
അപ്പോ അയിന് പൻച് അഹ് മദറിലേന് അപ്പൊ അയിന്റെ ക്യാൻസൽ ആക്കിന്ന് ടി കേറ്റ് അപ്പൊ അവ്ടെ എല്ലാർക്കും പനിം ഛർദി ലൂസ് മോഷനുക്കേണ് അപ്പ ഇപ്പൊ കയ്യൂലാർണ്
ഓ. അങ്ങനെ ലേ.
ഉം അപ്പൊ പ്പൊ പുതിയാപ്പ്ളീം മകനു ആകെ അടി പോ ഇത് ആകെ സുഖല്ലാതെകടി ക് ആണ്അർന്
ഉം ന്നാ നമ്മക്ക് ന്ന ചെറിയ സ്ഥലത്ത്ക്കൊക്കെ പോവേന്
ആഹ ആഹ.
മറ്റോല്ണ്ടാവോ ഓലെ താത്ത
ആഹ് അത് അത്പൊ അഹ്ണ്ട് പഷേ പർണത് ഇന്നത്തെ മയെക്കെ എങ്ങനെ നോക്കാതും കു ട്ടിയോളൊക്കെണ്ടല്ലോ അപ്പൊ ഈ മയണ്ടാവുമ്പോ കുട്ടിയേളീം കെട്ടി വൽച്ച് ങ്ങാണ്ടിങ്ങനെ നമ്മക്ക് എവ്ടിം എറങ്ങാനൊന്നും കയ്യൂലല്ലോ മയത്ത്പ്പൊ എവിടെ എർങ്ങാൻ കഴിയാ അപ്പം ഇന്നത്തെ മയഎങ്ങനേണ്ന്ന് നോക്കീട്ട് അമ്മക്ക് നാളെ തീരുമാന്ച്ചാന്നാ പർണത് ഇന്ന് മയ ഇല്ലെങ്കിൽ നമക്ക് നാളെ പോവാ ഇന്ന് മയണ്ടെങ്കിൽ മയ കയിഞ്ഞിട്ട് പോവാന്നൊക്കെ പർണ്
ആഹ്
മയത്ത് എല്ലാരിം കൊണ്ടി ങ്ങനെ നടക്കല് കയൂല. പിന്നെ അമ്മള്. ഒരു സൽത്ത്ന്ന് വേറൊരു സൽത്ത്ക്ക് പോണെങ്കില് മയണ്ടെങ്കി കയ്യൂലല്ലോ
ആഹ. കയ്യില്ലല്ലേ?
ആഹ് അയിഞ്ഞ്പ്പൊ ബീച്ചിലെ ത്തിയാലും മയണ്ടെങ്കി എങ്ങനെ എറങ്ങാ
ആഹ് ബി മയള്ളപ്പൊ ബീച്ച്കൊ ന്നും പോവയില്ല
ആഹ് അതല്ലിനിപ്പോ മയ കൊണ്ട് ബീച്ചിൽ നിന്നാല് ബസ്സില്ണ്ണ്ട്‌കേറ്റി പോരൊ ബസ്സ് ആൾക്കാര് കേറ്റോ
ല്ലാകേമണലാവുലേ
ആഹ്അപ്പൊ അപ്പങ്ങൻത്തെ തൊക്കെങ്ങനെ പറഞ്ഞ് മയ ഇല്ലെങ്കി അമ്മക്ക് നാളെ പോവാ കൊയപ് പ്പല്ല. പഷെ മഴണ്ടെങ്കി കഴിയൂല ന്നാ പർഞ്ഞെ.
നാളെ പോണ്ടന്നാ ഞമ്മക്ക് വേണേല് അടീക്കൂടൊക്കെ വെറ്തെന്തേലും സാനങ്ങളൊക്കെ വാങ്ങാൻ പോവാ
അതെനിക്കേതായാലും സർവേ നടത്താല്ലേ.
ആഹ്
ആഹ് പൈറ്റാണ്ട് പോവാ
ഉം ഉം ഉം
ഉം
പിന്നെന്താ?
പിന്നെ ഇബടെ എനക്ക് തോന്നണ് എന്റെ കാക്കാന്റെ ചങ്ങായി വീഡിയോഗ്രാഫർ ഉണ്ടല്ലോ
ആഹ് ആഹ്
ഓന്റൊരുസ് കൂട്ടി ഇങ്ങനെ മുന്നിൽ ഉണ്ട് ഓൽ എവുടുക്കാ പോയത് എന്നറിയില്ല ചാവിയൊക്ക് കൈമേലന്ന് ഉണ്ട്
ഏഹ് ഓല് മറ്റേ ലോഡ് ഏ ഇതാക്കാൻ പോയല്ലേ
എവ്ട്ക്ക്?
ഓഹ് കാക്കാന്റെപ്പം പോയില്ല ആ ഓല് പോയില്ലല്ലേ
ഏത്
അന്റെ കാക്കപ്പോവിടിലല്ലോ
ഇല്ല
ഓല് മറ്റേ ലോഡെറക്കാൻ പോവല്ലേ എവട്ക്കോ ഓന്റെ ഫ്രണ്ടിന്റൊപ്പം അങ്ങോട്ട് പോയില്ലേ
ആ വെള്ളത്തിന്റോ
ആഹ് വെള്ളാണോ അത റീല അന്നെന്തോ ചെരുപ്പെന്തോ അങ്ങനത്തെന്തോ ആണോ അറീല്ല
എവിടുക്കാ പോയത്‌ന്നറിയില്ല അപ്പൊ ഞാൻ ഇന്ന്ന്. ഒന്ന് അവൻക്ക് വിളിച്ച് നോക്കീട്ട്
ആഹ്
ഉംഹ് അയ്ന് മയയല്ലേ നോക്കിയാ മയേം പെയ്ത്
മയയിന്ന് തോരൂലാ തോന്ന്ണ്ട്
അപ്പൊ ഞാ ഇങ്ങനെ ഞാൻ ഇന്നലെ രാത്രിയെ മുന്ന് കാണ്‌ണ്ട് അപ്പൊ ഞാൻ എടുത്തു. കൊണ്ടോവുംന്ന് വിചാരിച്ചീനി.
ആഹ്
പക്ഷെ ഇപ്പളൊക്കെ മുന്നിൽ ഉണ്ട്
ആഹ് ആഹ് ആഹ്
അപ്പൊ ഇനി ഓലെവിടേക്കോ പോയതാ തോന്ന്ണ് അറീല്ല.
ഉംഹ് ഉംഹ്
ഉംഹ്
പിന്നെന്താ ചോറൊക്കെ റെഡി ആയോ
ചോറൊക്കെ അവടെ ആയോണ്ട് ക്ക്ണ്ട് ഇവിടെ നെലമ്പൂരത്തെ താത്തണ്ട്.
ഓഹ്
ആഹ്
നാളെ ഇങ്ങള് പറമ്പ്ക്ക് വരുവോ
നാളെ എന്താവിടെ
അതല്ല ഇങ്ങള് ഞായറാഴ്ച പറമ്പ്ക്ക് പോയല്ലേ.
എപ്പോ
നിങ്ങള് അധികീസും പോയല്ലേ
അത് ഇവിടെ ഇങ്ങനെ ആളുണ്ടാവുമ്പോല്ലേ.
ആഹ് ഇന്ന് നാളെ ഉണ്ടാവൂലേ
ഏഹ് അയിന്നാണുള്ളത്
ആഹ്
ഇന്ന് ഇമ്മച്ചിയെന്തോ പോണം പറഞ്ഞീനി ഉമ്മാക്ക് എന്തോ പ്രഷർ നോക്കാണ്ട്ന്നോ.
അറു മ് ആഹ് ആഹ് ആഹ്
അപ്പം പ്രഷറോ എന്തോ അങ്ങനെന്തോ അല്ലേ പ്രഷറോ ഷുഗറോ?
ഷുഗറാമ്മാക്കില്ലേ.
ആഹ്. അപ്പൊ അത് നോക്കാം പോവാന് ഇമ്മച്ചി കൂട
ഷുഗറോ പ്രഷറോ?
പ്രഷർന്നെ.
ആ ന്നാ പിന്നെ എന്താ?
ഉം ഇല്ല. എന്നാ ആയിക്കോട്ടെട്ടോ.
ആഹ് ആ.